പ്പോ ആഹ് ആഹ് ങ്ങട് എന്തൊക്കെ വർത്താനം
ആഹ് സുഖായിട്ടിരിക്കുന്നു നല്ല വർത്താനം
മഴണ്ടോ
ആഹ് ഇവിടെ നല്ല മഴയാണ് നല്ല കാലാവസ്ഥ
ആഹ് ആഹ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കരുന്നുല്ലേ
ആഹ് ഇപ്പൊ കഴിച്ചൊണ്ടിരിക്കായിരുന്നു ആഹ് ഫുഡ് കഴിച്ചാ ആ വീട്ടില എന്താ വിശേഷം
എന്താ അങ്ങനെ പോണ്ട് മക്കൾ രണ്ടാളും സ്കൂൾക്ക് പോയികുണു ചെറിയ മോളും ഹസ്ബൻറും ഇവിടെണ്ട് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ജോലിക്ക് പോയി
ആഹ്
അല്ല കുട്ട്യേള് സ്കൂൾക്ക് പോയി വലുത് മോനും രണ്ടാമത്തെ മോളും
അല്ലം ഹസ്ബൻഡ് ജോലിക്ക് പോയില്ലേന്ന്
ല്ല ഇന്ന് വെള്ളിയഴ്ച ആയതോണ്ടേ ഫ്രൈഡേ അല്ലേ അപ്പൊ ഫ്രൈഡേ പോവൂല പിന്നെ ചെറിയ മോൾ അവിടെണ്ട് ചെറിയ മോൾക്ക് മൂന്ന് വയസായിട്ടുള്ളൂ
ആഹ് ആഹ് അപ്പൊ വീട്ടി തന്നെ കാണുവല്ലോ അങ്ങൻവാടി വീട്ടില്ലേ
ഇല്ലല്ല ഇവിടെ അടുത്ത അംഗൻവാടി ഇല്ല എങ്ങനെറിയാ നമുക്ക് നടക്കാനുള്ള ദൂരോ അല്ല ബസ്സിന് പോവാള് അല്ല ബസ്സിനല്ല വണ്ടിക്ക് കൊണ്ടയ് ആക്കണം
ആഹ് ആഹ് ആഹ്
കൊറച്ച അങ്ങ് അകലെയാണ് അപ്പ പിന്നെ കൊണ്ടോയി ആക്കിയാലും ഇങ്ങോട്ടും കൊണ്ടരണ്ട
ആഹ്
അപ്പൊ ഒരു ബുദ്ധിമുട്ടാണ് തിഇനിയും ഇനിയിപ്പോ മൂന്ന് വയസ് കഴിഞ്ഞ നല് വയസ്സായി എൽ കെ ജി ചേർക്കാനായില്ലേ
ആഹ് ആഹ് എൽ
ഇനി അടുത്ത വർഷം ആഹ് അടുത്ത വർഷം എൽ കെ ജിക്ക് ആക്കണം
ആഹ്
നിന്റെ വിവരംക്കെ എന്തൊക്കെയാ
ആഹ് എനിക്ക് ഒരു മോൻണ്ട് രണ്ടു വയസ്സായിട്ടേള്ളൂ അവൻ വീട്ടി തന്നെ അഇപ്പം വീട്ടില് ഒർക്കവാ
ആഹ് ആഹ് ഹസ്
ഉം ഹസ്ബൻഡ് ജോലിക്ക് പോയി
ആഹ് ആഹ് എ എന്താ ജോലി
ആഹ് ലോഡിങ്ങാ
ആഹ് ആഹ് ആഹ് ആഹ് അമ്മണ്ടോ വീട്ടില്
ആഹ് അമ്മ ഇണ്ട് അമ്മ കെടക്കുന്നു
ആഹ് ഇപ്പൊ ഉച്ചടൈം ആയില്ലല്ലേ കടക്ക്ണ സമയാണെല്ലാരും. റസ്റ്റ് ഇട്ക്കുന്ന സമയം ആഹ് ആഹ് എന്ത് എന്ത് പറ്റി
ആഹ് തലകർക്കവും ഒക്കെയാ ആഹ് കെടക്കുന്നു പിന്നെ ഉച്ചക്ക് ഇങ്ങനെ കൊറച്ചു നേരം ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു.
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ജോലിയൊക്കെ ഒറ്റക്കന്നെ ആവും ല്ലെ
ആഹ് ആഹ് സുഖമല്ലാത്തോണ്ട് വീട്ടിലെ ജോലിയൊക്കെ ഒറ്റക്കാ
ആഹ് ആഹ് അതെല്ലാം കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഉം പിന്നെ അവ ടെ മല മഴണ്ടോ
നല്ല നല്ല മഴാന്ന് പറഞ്ഞാ ചെറിയ മഴ ഇങ്ങനെ പെയ്ത്ങ്ങൊണ്ടിരിക്കാണ്. നല്ല മഴ ഇല്ലേനും ഇന്ന് രാവിലെ മുതലന്നെങ്ങനെ മഴ പെയ്ത്ങ്ങോണ്ടാണ്.
ആഹ് ഇവ ഇവിടെ രാവിലെ മുതൽ മഴയാ ഭയങ്കര തണുപ്പും
ആഹ് ഇബടെ ങ്ങനെയാറിയോ നല്ല മഴല്ല ഇന്ന് ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കാണ് അങ്ങനെണ്
ആഹ് ഇവടെ തകർപ്പം മഴയാ അതുകൊണ്ട് നല്ല തണുപ്പുവാ
ആഹ് ആഹ് വെയിലാണെങ്കിലോ എടക്ക് വെയില്ണ്ടാകും മഴ പെയതോണ്ടിരിക്കാണെങ്കി തണുപ്പ് ഉം മഴ ഇല്ലാ വെയിലായാലപ്പോ ചൂടാണ് അതാണ് ഇബട്ത്തെ കാലാവസ്ഥ
ആഹ് ഇവിടെപ്പ രണ്ട് മൂന്നോസം കൊണ്ട് നല്ല മഴയാ അതോണ്ട് നല്ല തണുപ്പോവാ ആഹ്
അങ്ങനെ എന്താ പറയാ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ നിന്നാലാണ് ഇനി പനി ഇതൊക്കെ കൂടുതലാവ അല്ലേ?
ആഹ് കുഞ്ഞുങ്ങക്കെല്ലാം പനിയ
ആഹ് ഇവടെ കൊറേ മുമ്പൊന്ന് എല്ലാവർക്കും പനിണ്ടായി പോയി. പനിണ്ടായി ഒക്കെ ഒന്ന് റൗണ്ട് ചുറ്റടിച്ച് പോയി ഇനി വരാതിക്കട്ടെ. എന്താ പറയാ സ്കൂള്ല് ആരെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് പനിക്കാണെങ്കി പിന്നെ അപ്പോല്ലെ വേറെല്ലോൽക്കും പനിയുണ്ടാവും.
ആഹ് ഇവിടെ കുഞ്ഞിന് പനിയായിരുന്നു പനി ഇപ്പ അങ്ങട് മാറിയതേ ഉള്ളൂ ഇനി അടുത്ത ഞാൻ വരുന്നെന്ന് അറിയില്ല.
ആഹ് ആഹ്
ഉം വീണ്ടും എനിക്ക് പ പനി വന്നാ വീണ്ടും അവന് പനി വരും. പിന്നെ മാറി മാറി നിക്കും.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ
ആഹ്
ഈ കാലാവസ്ഥന്റൊണ് ഒന്നാമതെയ് അഹന്താറിയോ ജലദോഷം പുടിച്ചാൽ ആദ്യം ഞമ്മക്ക് ജലദോഷം പുടിച്ചാൽ ആദ്യം കുട്ടേൾക്ക് പുടിക്കും ജലദോഷം.
ആഹ് അങ്ങനെയാ പിന്നെ വരും വീണ്ടും കുഞ്ഞിന് വരും ഇങ്ങനെ തന്നെ മാറി മാറി നിക്കുവാ
പിന്നെന്താറിയോ കുട്ടേൾക്ക് പിടിച്ചാല് അത് മാറി കിട്ടൂല്ല. അതാണ് കൊഴപ്പം
ഉം ഇപ്പഴും മഴയൊന്ന് തോർന്നുംന്നിപ്പോഴും കിടുകിടാന്ന് വെർക്ക്ന്നു
ഹെ തണുപ്പായി കഴിഞ്ഞാ പിന്നെ അങ്ങനേണ്ല്ലേ ആഹാഹ് ആഹ് ഇന്യതാ ഫുഡൊക്കൊന്നിച്ച് വെച്ച്ക്കാ
ആഹ് എല്ലാം ഒരുമിച്ച രാ ത്രിത്തേക്കിനും അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വെക്കാറില്ല
അതന്നെ എല്ലാരും പ്പ ങ്ങൻതന്നെ ഒന്നിച്ച് വെക്കാ പിന്നെന്താ രണ്ട് പ്രാവശ്യൊക്കെ വെക്കണെങ്കി പിന്നെം അതേപോലെ ഇങ്ങൻത്തന്നെ അത്രേ സമയം നിക്കണം
ആഹ് അല്ലച്ച ചെലതങ്ങനെ
ഉം ആഹ് ചെലരങ്ങനെ എങ്ങനെറിയോ ചിലർക്ക് ചൂടുള്ളതന്നെ കഴിക്കണം ആ സമയത്ത് ചിലർക്ക് അങ്ങനെണ്ടാവും.
ആഹ് ചെലർക്ക് രാത്രി വേറെ ഭക്ഷണം വെക്കണം.
ആ അതന്നെ
ഇവിടെ പിന്നെ അങ്ങനെ നിർബന്ധം ഒന്നുംല്ല ഇല്ല തന്നെ വിളിക്കുന്നേ
അതന്നെ ചിലർക്ക് ചൂട് ഭക്ഷണം തന്നെ കഴിക്കണം അപ്പൊ പിന്നെ അതരു ബുദ്ധിമു- എങ്ങനെ പാചകം ചെയ്യോ? പാചകം ചെയ്യോ?
ആഹ് ഞാൻ സ്വന്തായിട്ട് തന്നെ വലം ചെയ്യുന്നേ
ആഹ് എങ്ങനെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
സ്പെഷ്യലങ്ങനൊന്നുംല്ല ചെല ദിവസങ്ങളിൽ മാത്രം
ആഹ് ആ് ആഹ് അങ്ങനെ അങ്ങനെ ഒറ്റക്ക് അമ്മല്ലാതെ വെക്കുവോ
ആഹ് ഇപ്പൊ അമ്മ വെക്കാറില്ല ഞാൻ സ്വന്തമായിട്ടാ വെക്കുന്നു
ആ ബിരിയാണിയുമ് അങ്ങൻത്തൊക്കെണ്ടാക്കോ
അങ്ങൻത്തൊക്കെ ഇതിനകത്ത് ഫോണിനകത്ത് നോക്കി വെക്കും ആഹ് അത് അതിൽ നോക്കിയാ വെക്ക്ന്നത്
പഠിക്കെന്നേ
ആഹ് അല്ലാതെ വേറെ വഴിയില്ല
ആ അതന്നെ അതേ വഴിയുള്ളൂ ഞാനും അങ്ങനൻ തന്നെട്ടോ കുറെേ പഠിക്ക ഞമ്മക്കഞ്ഞെന്തെങ്കിലൊക്കെ അറിയാത്തതക്കെ വെക്കണം ന്നുണ്ടെങ്കിൽ വേഗം ഒരു റെസിപ്പി നോക്കി ക്കിയാ മതില്ലോ അതെ ആഹ് ആഹ് അന്നെ അപ്പൊ പിന്നെപ്പേടിക്ക ക്കാൻല്ല അറീല്ലാന്ന് പർഞ്ഞിരിക്കേണ്ട കാര്യൊന്നുല്ല
അഹ്
സാധനങ്ങൾണ്ടെന്നുണ്ടെങ്കി പിന്നെയ് അങ്ങനെട്ത്ത് വെക്കാ
മാറി അറിയത്തില്ലെന്ന് പറഞ്ഞീട്ട്
അതെ ആ അത് ശരിയാണ് ആരുല്ലല്ലോ അതെ
ഉം പിള്ളേർക്കാണെങ്കിലും വെച്ച് കൊടുക്കാം
ആ ആഹ് ഉം ഉം ഉം
അതോണ്ട് പിന്നെ എല്ലാ ഇപ്പ അങ്ങനങ്ങ് ഓരോന്ന് നോക്കി പഠിക്കും അതുപോലെ വെച്ച് ട്രൈ ചെയ്യും പിന്നങ്ങിതാവും
ഉം അങ്ങനെ പോണൂല്ലേ
ആഹ് അങ്ങനെ പോണു
ഉം ഉം ഉം
പിന്നെ ഹസ്ബൻറിന് പിന്നെ വല്യ നിർബന്ധം ഇല്ല ഇന്ന് വേണ ഇന്നത് വേണംന്നോന്നും പിന്നെ നമ്മള്
അതോടെ പിന്നെസുഖായി.
അങ്ങനെഇണ്ടാക്കിയതിനൊന്നും കുറ്റൊന്നും പറയിലാലേ
അങ്ങനത്തെ കുറ്റങ്ങളൊന്നും പറയാറില്ല.
മ്, മ് അതെന്നെണ് ഒര്സുഖം.
ആഹ് ദ് പിന്നെങ്ങനെ പോവുന്നു.
ആഹ് അല്ലെങ്കിൽപിന്നെന്താറിയോ ഇണ്ടാക്കീനൊക്കെങ്ങനെ ഓരോന്ന് പറയ്ണ ആളാണെങ്കിലെയ്. അതെന്നെപിന്നെ ഏഹ്, അഹ്, അഹ് അമ്മക് ഇപ്പോ അങ്ങൻത്തെ കൊയപ്പോന്നൂല്ലാലേ കു
ആഹ് വീട്ടില് ഉമ്മഎവിടെ?
ഇവിടത്തെ ഉമ്മ
ആഹ്
ആഹ് ഇമ്മ ഞങ്ങളിവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത് ഇമ്മ അനിയന്റെടുത്താണ്. ആഹ് ഞാനും ഹുസ്ബൻഡും മൂന്ന് കുട്ടിയാളും.
ആഹ് നമ്മളിവിടെഒരുമിച്ചാ
ആഹ്, ആഹ്, ആഹ്, ആഹ് ഹ്മ് ഒരുമിച്ച്ള്ളതും രെസാണ് ഒരുമിച്ചല്ലാത്തത് വേറൊരുഇത് അങ്ങനെയൊക്കെയേണ്.
ആഹ് ചെലപ്പോ തോന്നുംവേറെ താമസിക്കണം ചെലപ്പോതോന്നും ഒരുമിച്ച്
വേറെതാമസിക്കുമ്പോ തോന്നും ചെൽപ്പോ ഒരുമിച്ചായാമതിയാര്ന്നൂന്ന്.
ആഹ്
അങ്ങനെക്കെണ് ല്ലേ ഓരോന്നിനും ഓരോന്നിന്റേതായ സുഖണ്ടാവും.
ചെലെ സമയങ്ങളിൽഅങ്ങനെതോന്നു
അങ്ങനെതോന്നും ഒരുമിച്ച് നിക്കുമ്പയേ അങ്ങനെയൊക്കെതോന്നും ഉം. അതെന്താറിയോ ഇപ്പത്തെകാ ഇതും അങ്ങനെണേയ്. ഇപ്പഴത്തെ കാലംഅങ്ങനെയേണ്.
ഉം എന്ത്‌ചെയ്യും എന്താചെയ്യാനാണ്. അന്ന് ഒന്നും അറിയാത്തഅവസ്ഥയ
ഉം കൊയപ്പൊന്നുല്ലെങ്കി പിന്നെങ്ങനെ പോട്ടെ
ആഹ് അങ്ങനെപോവുന്നു.
കൊയപ്പൊന്നും ഇല്ലാതെരിക്കട്ടെ കൊയപ്പങ്ങള്ളൊക്കെ പിന്നെഞമ്മള് ഇണ്ടാക്കുമ്പോ തെന്നെണ് കുഴപ്പങ്ങളൊക്കെണ്ടാവ
ഉം നമ്മള്പിന്നെ ഒന്നുമൈൻന്റെയ്യാനും പോവുന്നില്ല അങ്ങനെപോവുന്നു.
ഒന്ന് മൈന്റെയ്യതെ ഞമ്മൾ അങ്ങനെ പോകവാണെങ്കിൽ മൈന്റെയ്യാൻ നിന്നാല് പിന്നെ അയ്നെന്നേ സമയണ്ടാവൊള്ളൂ അപ്പപിന്നെ പ്രഷ് പ്രശ്നങ്ങൾക്കെന്നെ സമയണ്ടാവൊള്ളൂ.
ന്നമ്മളങ്ങോട്ട് പോകുമ്പോഴല്ലേ വേറെ പ്രശ്നങ്ങൾഉണ്ടാവുന്നേ അപ്പൊ
ഒരു ഒര് വിഭാഗം താഴ്ന്ന് നിക്കാണെങ്കി പിന്നെഅവിടെ പ്രശ്നങ്ങൾവെര്ണില്ല. ആഹ്, ആഹ് എന്താറിയോ രണ്ട് വിഭാഗോ ഒരുപോലെയാകുമ്പയാണ് പ്രശ്നങ്ങൾ ഇണ്ടാവാ.
ആഹ്
എന്താ ഏതെങ്കിലും ഒര് വിഭാഗോന്ന് താഴ്ന്ന് കൊട്ക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്കൊട് ക്കാണെങ്കി പിന്നെ അവടെ പ്രശ്നങ്ങൾ ഇണ്ടാവ്ണില്ല.
ആഹ് ഇല്ല ന്നമ്മൾതന്നെ ന്നമ്മടെ കാര്യം നോക്കിരിക്കണം.
അതെ
ഇങ്ങോട്ട് വെരുവാണെങ്കിൽ സംസാരിക്കുന്നു.
അതെ
പോകുന്നു.
അതെ അങ്ങനെയൊക്കെതെന്നെ ഈ കാലത്ത് അങ്ങനെതെ അങ്ങനെയൊക്കെനടക്കൊള്ളൂ. കാലം പണ്ടെത്തെകാലൊന്നുല്ലല്ലോ?
ട്ട്പോയ അതിലുംപ്രശ്ണം കു കൊറഞ്ഞ പ്രശ്ണം
അയ്ലും പ്രശ്നംകൂടിയാലും കൊറഞ്ഞാലും പ്രശ്നം
ഒര് ലെവൽ അങ്ങ് പോകു
ഉം ഉം ഉം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാ ഉണ്ടാവാതെ അങ്ങനെ പോവാൻ കഴിയട്ടെ
ആഹ് ആഹ്
അതെ
ആഹ്
കുട്ടി ഉറങ്ങാണോ
ആഹ് ഓറങ്ങ
ഏഹ് ഇപ്പൊ എണീക്കൊ
ഇല്ല ഇന്ന് ഇത് ഉറങ്ങിയില്ല അതുകൊണ്ട് കുറച്ചു നേരം കിടക്കും
ആഹ് ആഹ് നാല് മണി വരേക്കും അങ്ങനെ കിടക്കുന്നുണ്ടാവുല്ലേ
ചിലപ്പോപ്പ നേരത്തെ എണീക്കും ചിലപ്പം കുറച്ചു നേരം കെടക്കും
ആഹ് ആഹ് ആഹ് ആ അങ്ങനെ ഇപ്പൊ വീട്ട് ത്തെ - പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇവിടെ ഇരിക്കുക എല്ലാം കഴിഞ്ഞു
ഇന്നത്തെല്ലാം കഴിഞ്ഞു
ഉം അവിടെ അവിടെ എന്തായി
ഒക്കെ കഴിഞ്ഞു ന്ന് ഒക്കെ ട്ടോ
ആഹ് പിന്നനി രാത്രിയില് പ്രേതേകം വെക്കണ്ടല്ലോ